പൊഴിയുന്നുണ്ട് പൊഴിയുന്നുണ്ട് പ്ലസ് അവിടുത്തെ പൊടിയും മണ്ണും എല്ലാടെ തല കേറി ഇരുന്നിട്ട് തലേല് താര പോലിങ്ങിരിക്കു എന്നിട്ട് ഷാംമ്പു ഞാന് രണ്ടും മൂന്നും പ്രാവശ്യാ ഇടുന്നത്
ഓ അടി അങ്ങനെ ഇട്ട് കഴിഞ്ഞാ സീന ആവത്തില്ലേ മുടിയൊക്കെ?
ആണ് എന്നാല് തലേന്ന് പോണ്ടേ അവസാനം എനിക്ക് മനസ്സിലായി ഷാംമ്പൂട്ട്ട്ട് കാര് ര്യല്ല
ഇടി ഒരു ഷാമ്പൂ ഉണ്ട് ഒരു സ്കാൽപ് പ്രോന്നും പറേഷ ഷാമ്പൂ ഉണ്ട് അത് ആന്റിഡാൻഡ്ഷ ഷാംമ്പൂ അത് ഡെയിലി യൂസിന് കൊള്ളാം ഞാനതാണ് യൂസ് ചെയ്യുന്നത് അത് എനിക്കിടയ്ക്ക് വച്ചിട്ട് ഡാൻഡ്രഫ് നല്ല സീന ആയാരുന്നു അങ്ങനെ പിന്നെ ഞാൻ അത് യൂസ് ചെയ്ത ശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് നാല് ദിവസം യൂസ് ചെയ്തു അത് കഴിപ്പോ എന്താ മാറി പിന്നങ്. പിന്നെ ഞാനിപ്പോ കണ്ടീഷൻ ഞാൻ കണ്ടീഷനും സാധനൊന്നും ഉപോഗിക്കാറില്ല നേരത്തെ ഒന്നും ഇപ്പൊ പിന്നെ കണ്ടീഷണർ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഇപ്പൊ കൊഴപ്പല്ല എനിക്ക്
എന്നിട്ട് അവിടുന്ന് ഇത് വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട്‌വന്ന രണ്ടാമത്തെ ദിവസം ഞാൻ തലേ ഷാബൂട്ടൊന്ന് കഴ്‌കി വൗ ഫൈനലി മൈ ഹെഡ് ഇസ് ബാക്ക്
ഭയങ്കര റിലീഫാ.
ആ ന്നേ മുടിയൊക്കെ ഒരു പ്രത്യേക ടെക്സ്ച്ചർ ഇത്രയും നാൾ എവിടെ ആര്ന്നു.
കൊറെ അഴിക്കുമ്പോഴേ തലയിരുന്ന എല്ലാം അങ്ങ് പോകും
ആ ന്നേ അവിടെ വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ അവിടെന്നക്ക് നാല്പ്പത്തയഞ്ച് ഡിഗ്രി ഒക്ക്യ നല്ല ചൂടാ അപ്പണ്ട് നമ്മള വിയർക്കും വറ ഈ തലയില്ലാടെ വിയ ട്ട് ഷാംമ്പു ട്ട് ട്ട് അഴുക്ക് പോകത്തില്ല ആ ഗതികേടൊന്ന് ആലോയിക്കണം
എനിക്ക് ഇപ്പ തണുപ്പാടി എനിക്ക് കുറച്ചാൾ മുമ്പ് രണ്ട് മൂന്ന് മാസം മുമ്പ് നല്ല ചൂട എല്ലായിടത്തും നല്ല ചൂട ടാര്ന്നല്ലോ ഇന്ത്യ മുഴുവൻ ചൂടായിരുന്നല്ലോ ആ സമയത്ത്. ഉറങ്ങാൻ പോലും പറ്റത്തില്ല ഞാൻ ഞാൻ ഉറക്കം ശരിയാവാതെ ഞാൻ ഒരു തലയ്ക്ക് വേദനയട്ട് ഒരു ക്ലാസ്സ് പോയിട്ടുണ്ട്.
ഞങ്ങള അവിടെ ഒരു ദിവസം കരണ്ട് പോയി എന്റെ റൂംമേറ്റ് ആയിശക്ക് വട്ട് കേറി
അത് ശെരി അത്രക്ക് ചൂടായിരുന്നു ജനല് തൊർന്ന് ട്ടാ കാറ്റെടുത്തില്ല
ഞാൻ ജനല് തൊർന്നിടും പക്ഷെ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് താഴത്തെ ഫ്ലോറ ആയോണ്ട് ചൂടങ്ങനെ വരത്തില്ല പക്ഷെ കര ണ്ട് പോയ പണിപാളും.
ഓ അങ്ങനാ
ആ അവൻ ലക്ഷം നല്ല കൊറവ അതോണ്ട് ന്ന് ആ പൊടീന്റൊക്കെ സ്മെല്ല് ആ റൂമിൽ തന്നെണ്ട് ഇങ്ങനെ
ഓഓ ഓ അപ്പൊ ഒരുമാതിരി യായിരിക്കും.
ആ ന്ന് ഇഷ്ടമേ അല്ല ഇനി ശർദ്ദിക്കാ വെരും
താമസിക്കുമ്പോഴ നമുക്ക് വീടിന്റെ വെല മനസ്സിലാവുന്നെ
ഒന്നില്ലേ വീട്ടിൽ വന്ന് നേരെ ഒന്ന് ശ്വാസെങ്കിലും എടുക്കാം അവിടാണെ എൻ്റമ്മേ ചൊമേം കൊരേം
ഇവിടെ നമ്മള് വീട്ടില എത്തുമ്പോഴ എനക്ക് അത്രയും പ്രശ്നല്ല ഞാൻ പിന്നെ റൂം എടുത്തിക്കുന്നോണ്ട്. അങ്ങനൊ ഇഷ്യൂ ഇല്ല പക്ഷെ എന്നാ പോലും നമ്മള വീട് ഫുഡും വീട്ടിന്റെ അറ്റ്മോസ്ഫിയറും ആഫ്റ്റർ ഓൾ കേരളാണ് ബെസ്റ്റ്
ഉം ഫുഡീ മസ്റ്റ്
ആ ഫുഡെനി എന്റെ പ്രായത്തി ഇ പറഞ്ഞോലെ കേരളം ഗോഡ്സ് കറി എന്ന് പറയുന്നത് സത്യം പറഞ്ഞ കേരളത്തി നിന്ന് പൊറത്ത് പോകുമ്പോഴ മനസ്സിലാക്കുന്നത്.
ത്യം എല്ലാറ്റിൻ്റെടുത്ത് ചോദിച്ചു ഇത് കഴിഞ്ഞ എന്താ യു ജി കഴിഞ്ഞ എന്താ പരിപാടി പി ജി എവിടെ നാട്ടി
സാധാരണ തിരിച്ചായിരിക്കും സാധാരണ തിരിച്ചായിരിക്കും നാ ട്ടീന്ന് പുറത്തോട്ടായിരിക്കും ഞാൻ ഇല്ല പുറത്തുന്ന് ഞാൻ നാട്ടിലേക്കാണ് വരു
ഇനി ഞാന് ഇവിടെ പ എന്തേലും ഇഞ്ഞി മുന്നിലുണ്ടെങ്കി നാട്ടിതന്നെ മാക്സിമം നോക്ക അവിടെ തന്നെ ഞാൻ പറ്റുന്നന്ന് നോക്കു ഞ് അന്നിട്ട് ഇപ്പൊ അബ്രോഡ് പോകുന്നെങ്കിലുംള്ള ഡി ഇല്ലെങ്കി ഉണ്ടല്ലേ എല്ലാം കേരളത്തിലെ ഫുഡും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തുവല്ലം കിട്ടണം.
ആഹ്
ഇതൊന്നും കിട്ടാത്ത സ്ഥലൊക്കാണെ പെട്ടു
അവൈലബിളാ ബിക്കോസ് ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ മലയാളികളുള്ള മെഹ്റോണിലും മയൂർ
ഓ
യാ അവിടെപ്പോയിരുന്ന് നമുക്ക് ആാരും കുറ്റം പറയാൻ പറ്റ ല്ല ഹിന്ദിക്കാര് അവരെല്ലാം മലയാളികൾ ആയിരിക്കും ഒരു ദിവസം ഞാൻ ബസ് കയറിയപ്പോ അയ്‌ഷ് എന്നെ ഇങ്ങനെ ആരോ തള്ളി കൊണ്ടിരുന്നപ്പൊ ഈ പെണ്ണുമ്പിള്ളെ എന്നെ തള്ളി. അവര് തിരിഞ്ഞിട്ട് മോളെ എവിടന്ന് ആ ഞാൻ പറഞ്ഞു കൊല്ല ത്ത് ആ ഞാൻ പത്തനന്തിട്ടാ ഞാൻ പറഞ്ഞ
മല മടി മലയാളി ഇല്ലാത്ത സ്ഥലോണ്ടോ?
ആ നേ എവിടെ എവിടെ തൊട്ടാലും മലയാളികളാ
മലയാളികൾ എവിടെയാണെങ്കിലും കാണും മലയാളികൾ അത് വ്യത്യാസൊന്നുല്ല എവിടെ പോയാലും കിട്ടും മലയാളികളെ പിന്നെന്തുവ വേറെ?
പിന്നെന്താ
പിന്നെ അമ്മാമ്മ എന്തു പറഞ്ഞു എന്നിട്ട്
അമ്മാമക്കങ്ങ് സന്തോഷം അമ്മാമ്മടെ കണ്ണൊക്കെ നിറഞ്
ആ ക്ഷീ ക്ഷീണിച്ചിരിക്കന്നെല്ലാം പറഞ്ഞാ ക്ഷീണിച്ചിരിക്കന്നെല്ലാം പറഞ്ഞാ
അമ്മ പറ ക്ഷീണിചിരിക്കാന്ന് ക്ഷേ ഞാ രണ്ട് ദിവസം അവിടെ കടന്ന് പണി എല്ലായിടത്ത് ആ വീട് മൊത്തം വൃത്തിയാക്കി ഞാനും ആയിശോടെ വൃത്തിയാക്കിയിട്ട് ട്രെയിനിലൂടെ കേറി വന്നപ്പോഴത്തെ എന്റെ അടപ്പ് തെറിച്ചു
അ ആ ട്രെയിൻ യാത്രയൊക്കെ അത് ക അതല്ലെങ്കിലിൽ അ അങ്ങനല്ലേടി ഇപ്പ നമ്മള് വീട്ട് വെറുതെ ഇരിക്കുവല്ലല്ലോ നമ്മള് നടക്കാണ് പിന്നെ അതുവല്ല ഫുഡ് പ്രോപ്പറ് അല്ല എല്ലാം കൊണ്ട് നമ്മൾ ക്ഷീണിക്കും വേറെ ഞാനും തൊക്കെ തന്നെ ക്ഷണിച്ചു പ പണ്ടത്തെ കൊച്ചൊക്കെ ഒത്തിരി ക്ഷീണിച്ചു.
ഉം പപ്പിയന്നോട കരയിന്നെ
ആഹ് പപ്പിയാണ് കരയ്ന്നെ.
ഭായി
അവയ ഇപ്പ ഞാൻങ്ങനെ അടുത്തോ അങ്ങോട്ട് കൂടിന്റെ മുമ്പികൂടെങ്ങോട്ട നടക്ക അപ്പൊ നോക്കുമ്പോ ഞാ നടക്കുന്നു അവയെ പുറ ക്കാൻ പറ്റുന്നില്ല
ആഹ്
ൻ്റെതാണ് അവൻ കാണിക്കുന്നെ ഇ ചിന്നുവെന്ന് വരു
ഏഹ് കൊച്ചു നാളെ വരും കൊച്ചുന് മറ്റേന്നാ എക്സാം അല്ലേ
ഓ എക്സാം ആയതോണ്ടാ മറ്റേ അവനും അവിടില്ലേ ഇപ്പൊ?
ആ അമ്പാടിവ്ടണ്ട് നമ്മുടെ കേ രളാ യൂണിവേഴ്സിറ്റിയില് ഏതോ ഒരു സെം എക്സാമ് പറഞ്ഞ എക്സാം ഏഹ് ഫസ്റ്റ് സെം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് സെമിന്റെ എക്സാം ലൈക് വെക്കേഷൻ കഴിഞ്ഞിട്ട്
ഓ അങ്ങനെ
ആഹ് അങ്ങനെ അതെന്തോന്ന് ഇത്ര നാള് ഇവർക്ക് എന്തിനാ വെക്കേഷൻ. അവരെല്ലാം പഠിച്ചു കളയത്തില്ലേ പരീക്ഷയ്ക്ക്
ആഹ് പിന്നെ നീ അത് കണ്ടാരുന്നു ഓഫ് ക്യാമ്പസ് ഓഫ് ക്യാമ്പസ് കണ്ട- കണ്ടായിന്നു -
ആഹ ആഹ
കണ്ടില്ലാരുന്നു ഞാൻ കണ്ട് ഓഫ് ക്യാമ്പസ്
കൊള്ളാവോ
ആഹ് കണ്ടോണ്ടിരിക്കാം അങ്ങനെ മാസ്റ്റസ്- ല്ല കണ്ടൊണ്ടിരിക്കാം-
എന്റെടുത്ത് ചേച്ചിമാര് പറഞ്ഞ്നീ കാണ ഒറപ്പായിട്ടും കാണും സൂപ്പർ ആണ്-
ആഹ് പെൺപിള്ളേർക്കൊക്കെ ഭയങ്കരാട്ട് ഇഷ്ടപ്പെടും പെൺപിള്ളേർക്ക് ഭയരട്ട് ഇഷ്ടപ്പെടും-
പക്ഷെ എനിക്കിഷ്ടപ്പെടില്ല കണ്ടു കുറച്ച് ൻ പിന്നെ താത്തു വെച്ചതാ-
ആണോ-
നോന്ന് കാഥകിച്ചിറി ഉ നന്നായി ത് എന്തോന്ന് യ്യേ-
ഞാനിപ്പോ ഒരു മോയിൻ- ഇന്നലെ മെനഞ്ഞാന്ന് അവിടുന്ന് വരുന്നന് മുമ്പ് കാണ വോയിസ് മെയിൽ ഫോർ ഇസബിൽന്ന് പറഞ്ഞൊര് പടം- ഹംങ്കോമ അത് നല്ല മൂവിയ നീ വേണേ പറ്റ്വാണെക്കാണ്- നോക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഇത് കൊള്ള വോയിസ് മെയിൽ ഫോർ ഇസബല്
ആഹ് എന്നാ അത് കാണാ വേറെ പണിയില്ലായിരിക്കാ ഇവിടെ ഓ വീട്ടിരുന്നങ്ങ്ബോറടി-
ആണ് മറ്റേ- ഇത് ആഹ് ഫുട്ബോൾ കാണുന്നുണ്ടോ നീ പിന്നെ -
ഫുട്ബോൾ ഇല്ല കാണുന്നില്ലേ-
ആണോ -
കാണുന്നൊണ്ടോ എനിക്ക് കാണണംന്നൊക്കെ ഇണ്ട് പക്ഷെ എന്തോ-
അയ്ന് എല്ലാ ഞാന് എപ്പഴും കാണാന്നും പറ്റുന്നല്ല-
റൊണാൾഡോയുടെ ലൈക് പോർച്ചുഗൽ എത്രാണ്ടൊക്കെ വാങ്ങിച്ചല്ലോ നാലോ-
ഇന്നാര്ന്ന് കളി ഇന്ന്ആഹ് ഇത് എന്താണ്- അർജന്റീനയുംആഹ് മറ്റേ സ് കണ്ടെ പേര് മറന്ന് പോയ് ആഹ് ജോർഡനും ജോർഡനും അർജന്റീനയും കൊണ്ടാണ് ജോർഡൻ ഒരു ഗോൾ അടിച്ച് അർജന്- അങ്ങനെ മൂന്ന് ഗോള്- മെസ്സി ഒരു ഗോള് ആഹ് ഒരു മണിക്- കൂറ്കഴിഞ്ഞപ്പം മെസ്സി കളി ഇന്ന്കളിയില്ലായിര്ന്നുപുള്ളിക്കാരൻ ഒരു മണിക്കൂറായപ്പം ജോയിൻ ചെയ്തായിരുന്നു അറുപത് മി എന്തായപ്പാ
ഉം
പിന്നെ ഒരു പെനൽറ്റി ഗോളും ഒണ്ടാരുന്നു, പിന്നെ കാരോലിസോംന്ന് പറഞ്ഞൊരു കളി കാരനോ ഗോ ളടിച്ചാരുന്നു. മാർട്ടീനസുയിരുന്നു ഒരാള് ഗോളടിച്ചേ. പിന്നെ പോർ ച്ചുഗലിന്റെ കളി ഒണ്ടായിരുന്നു കൊളംബിയയായിട്ട്. രണ്ടു പേരും ഗോളടിച്ചില്ല. നില്ല ആഹ് നല്ലനില്ല. ഒരു ഗോളും അടിച്ചില്ല. എടക്ക് വെച്ചിട്ട് റൊണാൾഡോ കഴിഞ്ഞ കളിയില് മറ്റേ മെസ്സി ഹാട്രിക് അടിച്ചായിരുന്നല്ലോ? ഇടക്ക് വെച്ചിട്ട് പിന്നെ ഏതോ ഒരു ക്രൊയേഷ്യായിട്ടാന്ന് തോന്നുന്നു ഏതോ കളിയില് ഹാട്രിക് അടിച്ചത്. അതിന്ശേഷം പോർച്ചുഗല് റൊണാൾഡോ ഒരു ഗോള് പോലും അടിച്ചി ച്ചില്ല. നെഞ്ചക്കാരനാണ് ഒരു ഗോളൂടെ അടിച്ചിരുന്നത്. അപ്പൊ റൊണാൾഡോ ഒന്ന് മെസ്സി ഹാട്രിക്ക് അടിച്ച് പുള്ളിക്കാരൻ ഒരു ഗോളും പോലും അടിച്ചില്ല. അടുത് മാച്ച് അതിന് കാരണ ഭയങ്കര സോഷ്യൽ മീഡിയൽ ട്രോളിങ്ങും കാര്യങ്ങളും ആായിരുന്നു റൊണാൾഡോയ്ക്ക് പിന്നെ അഴത്ത ഏതൊക്കാള് ആ പിന്നെ അടുത്ത കളിയ ആയത് കണ്ടിട്ട കളിച്ച് പുള്ളിക്കാരൻ രണ്ടു ഗോളെന്തോ അടിിച്ചച്ച് ഒരുപോ അടിക്കായിരുന്നു ഹാട്രിക്ക് എടുക്കായിരുന്നു പക്ഷെ അത് വേറെത് കളിക്കാൻ ഇട്ട് കൊടുത്ത പോോൾ അങ്ങനെ അ അങ്ങനൊക്കെയാണ് ഇപ്പ നടക്കുന്നത്ന്ന പിന്നെ താ പിന്നെ ഇപ്പ എന്താ തേർട്ടി കാണല്ലോ ഇനി ഇപ്പ എനിക്ക് തോന്ന് ബ്രസീലിന്റെ കളി കഴഞ്ഞ മറ്റന്നാളാന്ന് തോന്നുന്നു മൂന്നാം തീയതി മൂന്നാം തീയതിയുടെ കളിയുണ്ട്
അവിടെ പോയി ടി വി ഉണ്ടോണിക്കൂട്ടാരും ഫുട്ബോൾ കാണാൻ
ഇല്ല ഫോണില് കാണും
ആഹ ഒഓക്കെ ക്കെ
ന്റെ മോബി സ്പോർട്സുംന്നെ എന്തോ ഒരു ഇത്ണ്ട്ക്സൈറ്റഡ അതിന് നമുക്ക് ലൈവ് കാണാൻ പറ്റും അങ്ങനെ അങ്ങനെ ഇന്ന് സമയം കിട്ടുമ്പോ കാണ്പ എനിക്ക് ഉറക്ക കഴിഞ്ഞു കാണുന്നൊന്നും പഴണില്ലടേ ഞാൻ ഒരു ദിവസം പത്തര പോർച്ചുഗൽ കളി ഉണ്ടായിരുന്നു അതിന്ന് കണ്ട് അടു ദിവസം ഫുള് പോസ്റ്റിങ്ങിന് പോയിട്ട് ത എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഉറക്കവും വന്ന് ഞാൻ അവിടെിട്ട് തലക്ക് വരുമാനം ഇങ്ങനനി ചെയീായിന്ന് കറങ്ങി
ഞാനും ന ഉറക്കം വിിട്ട് കളിക്കാറില്ല
ആ ഞാന അതൊണ്ട് ഉറക്കം കഞ്ഞഴതിത്തില്ല ആ ഒരു കളിയണ്ടന് ശം പിന്ന ാ കളിയാണ് അങ്ങെ ഉറക്കംഴിഞ്ഞ കാണാൻ പിന്നെ ഞാൻ രാവിലെ ഉണ്ടെങ്കി കാണാം ആറരക്കൊക്കെ കളിയണെങ്കിൽ കാണൂടി ഇന്ന് ആറ് ആണോ ഞാൻ ആറരയ്ക്കൊക്കെന്ന് കാണാം ആറരക്കെ ഏഴര ഇന്ന് അർജന്റീനയുടെ ഏഴരൊക്കെ ആയിരുന്നു കളി അപ്പൊ അത കണ്ട് പോർച്ചുഗലിന്റെ പകുതികള ഉണ്ടായിരുന്നു ആറ മണിക്കോട്ട എന്തോ ഉണ്ടായിരുന്നു അങ്ങനെ കാണത്തുള്ള അത ഞാൻ എല്ലാ മറ്റേന്നൊക്കെ പറയത് ഒന്നരക്കൊക്കെയാ കളി ഒന്നരക്കൊക്കെ എങ്ങനെയന്ന് കാണന്ന
ക്ക ആ
അതുകൊണ്ട് ഇന്ന്െ കാണത്തില്ല എല്ലാം ഒന്നും കാണത്തില്ല ചില മാച്ച് കാണും ചില കൺട്രിയുടെ പിന്നന്നെ ഉണ്ട് വേറെ
ഓ് നമ്മുക്ക് സംസാരിക്കാനുള്ള കണ്ടന്റ് ഇങ്ങനെ തീർന്നു തീർന്നു പോവ
അല്ല അല്ല കുത്ത വന്നുവ
ആണോ
ആഹ
പുട്ടും കടല്ലേ
ഉപ്പണ്ടായും പസ അപ്പ
പിന്നെ പനിയായിട്ട് പഴോ
നമുക്ക് ഈ ഗോളഡ കഴിഞ്ഞ ഏ ഒട്ടും പണ്ടി പനി സമയത്ത് പനി സമയത്ത് പഴം കഴിച്ചൂടാ
ആഏഹ
കഫം കൂടും
ഓ ശറ്റ്
അതങ്ങനെയുണ്ട് അല്ലാതെ കൈുന്നേന് കുഴപ്പൊന്നില്ല കസം കൊ കൊടുത്ത് അതേള്ള പിന്നെ
ന്നെ മ്മ മ്മ എന്താ പറയുന്നു
ഉ ഐസേ സുഖമായിട്ട് പോന്നു ആ നീര്ല്ല അതറിഞ്ഞില്ലായിര്ന്നൊ മറ്റേ കാറട്ടിയത്
കാാലട്ട
ആഹ് എൻ്റെ ഞങ്ങളുടെ ഇവിടുത്തെ കാറ് അമ്മാമയ്ട്ട് തട്ടിയത് ഒരു ചെക്കനെ തട്ടിയില്ലേ എന്റെമ്മേ അയ്യോ ഒന്നും പ പറയണ്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നെടീയത്
ഞാൻ വീഡിയോലെന്തോ കണ്ടാരുന്നു. അമ്മാമ ആഹ് ഉണ്ണികുട്ടൻ ഇങ്ങനൊന്നു സമാധാനിപ്പിക്കാനൊ എന്തോ
ഞ ഞാ ഞാനവിടെ ഗാന്ധിജിയാരുന്നു ആ കേറി എന്നും മടി യത് സത്യം പറഞാ ആ സിറ്റുവേഷൻ ഒരു വേർസ്റ്റ് സിറ്റുവേഷൻ ആയിരുന്നു
എന്തറ്റിയതാ എനിക്ക് ലൈക് അമ്മ പറഞ്ഞ് അമ്മയുംങ്ങാട്ട് രണ്ട അടിയൊക്കെ പൊടിച്ചന്ന്
ആ അമ്മ ആ കുഞ്ഞമ്മയ്ക്ക് കുഞ്ഞമ്മക്ക് ഹെൽമറ്റ് ഇട്ട് ഇക്കുവായിരുന്നു കുഞ്ഞമ്മയുടെ തലക്ക് അവരെന്തോ കൊടുത്ത് കുഞ്ഞമ്മ തിരിച്ചു കൊടുത്ത് ചിരിക്കാനുണ്ടാര്ന്ന്
ഹെൽമെറ്റ് ഇട്ടോണ്ട പ്പൊ രശപ്പെട്ടെ
ആണ് വല്ലാത്ത സിറ്റുവേഷനാ ഞാൻ ഇത് പോലൊരു സിറ്റുവേഷൻ കണ്ടിട്ടില്ല അത് കൊറേ രണ്ടാൾനെ കുടിച്ചട്ട് എന്തോ രണ്ടവന്മാര്
എന്നിട്ട് അമ്മയുണ്ട് അവിടെത്തി എത്താറയപ്പൊ ഞങ്ങ അമ്മാവെ കാണാൻ ചെന്നെന്ന് പറഞ്ഞില്ല പത്തറ പ അമ്മറ ഇതാവല്ലെ ആ കട പ്രാന്തി കട
ആണോ